ആ സൗണ്ട് ക്ലിയർ ആണോ
ആ ഇപ്പ കേൾക്ക്ണ്ട്
ആ പറയ് എന്തൊക്കെ വിശേഷം
സുഖാണ് അവിടെക്കെ എന്തൊക്കെ?
വീട്ടിൽ അല്ലെ
ആ വീട്ടിൽ തന്നെയാണ്
ഇവിടെയും സുഖാണ് മക്കളെ വെയ് റ്റെയ്ത് ഇവിടെ ഇരിക്കാണ് കാലത്ത് സ്കൂളിൽ പോയതാണ് ഓരോരുത്തരൊക്കെ നാല് മണിയാകുമ്പഴത്തേക്കും വീട്ടിൽ വന്ന് തൊടങ്ങും
ഞാനും മക്കളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കന്നെ ചെറിയ ആള് വന്നു ഇനി മൂന്നാള് വരാനുണ്ട്
ആ ആ ഇവിടൊക്കെ എങ്ങനെ മഴുണ്ടോ?
ഇന്ന് ചെറുതായിട്ട്ണ്ട് ഇന്നലേം മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലേന്നു
ഇവിടെ നേരെ തിരിച്ച ഇന്നലെ മിനിഞ്ഞാന്നും ന്നൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് വെയിലാണ്
ആ ഇന്ന് നല്ല ഇന്ന് ചെറുതായിട്ട് മഴയ്യ്ണ്ട്
ആ മഴയൊക്കെ വന്നവർ കൊതുകൊക്കെ അധികം പെരുകയിട്ടുണ്ടാവും ല്ലേ ഇവിടൊക്കെ നല്ല കൊതുക്ണ്ട് പൊറത്തൊക്കെ വൈകുന്നേരം ഇറങ്ങുമ്പത്തേനും ചെറിയ തരത്തിലുള്ള കൊതുക് വന്ന് മേലില് പൊതിയും
ഉം നല്ല കുത്ത
വൈകുന്നേരൊക്കെ പൊറത്തറങ്ങാൻ ആ വൈകുന്നേരത്തൊക്കെ പൊറത്ത് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് സമയം പുറത്തിറങ്ങിക്കഴിയുമ്പഴത്തേക്ക് ഇവര് വന്ന് പൊതിഞ്ഞ് പിന്നെ നമ്മളകത്ത് കയറിക്കഴിഞ്ഞാല് നമ്മളിരുന്നിങ്ങനെ ചൊറിയണം ഉം അങ്ങനത്തൊരവസ്ഥയ പിന്നെ ചക്കയും മാങ്ങയൊക്കെ പഴുത്തത് ആ ആ ഇത് പി പേടിയാണ് പിന്നെ അതുപോലെ ചക്കയും മാങ്ങയൊക്കെ നല്ല പഴുത്ത് വീണിട്ട് പുറത്ത് ഈച്ചകളുംഉണ്ട്
ആ അതുണ്ട് ഈച്ചന്റെ സമയമാണല്ലോ ഇപ്പൊ ഈച്ചക്കാലന്ന് പറയല്ലോ നല്ല ഈച്ചകളാ മാങ്ങ ഇവിടെ ചക്ക അപ്പൊ ഏകദേശം മാങ്ങ ചക്കയും കഴിഞ്ഞു മാങ്ങ കൊറേ ആയി കഴിഞ്ഞു ചക്കതിന്റെ ഇടക്കൊക്കെ കിട്ടീരുന്നു നമ്മള്ടെയെന്നോ കഴിഞ്ഞു പൊറ ത്ത്ന്ന്‌ കിട്ടീന്ന്
ആ ഇവിടെ മാങ്ങടത് കഴിഞ്ഞു ചക്കപ്പഴുണ്ട് അത് ലാസ്റ്റിലിക്ക് ഇങ്ങനെ കായ വന്നതുകൊണ്ട് പ്പോഴും ഇങ്ങനെ നിലവിലിണ്ട് ഇപ്പ മഴ നിന്ന് പെയ്തു കഴിഞ്ഞാല് അതിലെ മധുരൊക്കെ പോകും വെള്ളറങ്ങി മഴ പെയ്യെണേന്റെ മുന്നക്കെ അതുകൊണ്ട് ചക്ക കൂ കൂട്ടാനായിട്ടും ചക്കവറവായിട്ടും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെ ഇപ്പം മഴ ആ മഴ നിന്ന് തൊടങ്ങിയപ്പഴത്തേനും ചക്കമെലിക്കാനും ഒരു മടി
അതെ ചക്കവറവ എങ്ങനെ ഉണ്ടാക്കുക
ചക്കവരവിന് ഞ അധികം മൂക്കാത്ത ചക്ക എടുത്തിട്ട് ഇങ്ങനെ ചോളൽന്നെല്ലാം പറിച്ച് ചെറിയ പീസാക്കി ഇങ്ങനെ എടുത്ത് ഇതാക്കും എന്നിട്ട് തുള്ളി മഞ്ഞൾ വെള്ളത്തില് ഉപ്പ് വെള്ളം കലക്കിയിട്ട് ഇങ്ങനെ കൊടഞ്ഞ് വെക്കും എന്നിട്ട് തിളക്കിണ വെള്ള എണ്ണയില അങ്ങനെ അങ്ങനെ കൂടുതല മുക്കിയക്കൂല് ഇങ്ങനെ കൊടഞ്ഞി വെക്ക അങ്ങനെ ചെയ്യാം നമ്മള് പുട്ടിനൊക്കെ നമ്മള് നനച്ചെടുക്കുവല്ലോ ആ അതുപോലെ ങ്ങനെ നനച്ചെടുക്കുക ചെയ്യാറ് എന്നിട്ട് പിന്നെ പോക നല്ലവണ്ണം എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇടുന്ന എണ്ണ നല്ല ചൂടാവാ നിൽക്കും അല്ല ഇല്ലെങ്കിലും പൊരിഞ്ഞ് കിട്ടാൻ പ്രയാസാണ് ആ വളിച്ചെണ്ണയിലെന്ന ഉണ്ടാക്കാറ് ഇവിടെ തെങ്ങ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള തേ തേങ്ങൊക്കെ കിട്ടുകയും ചെയ്യും ആവശ്യത്തിനായി വരുന്നത് നമ്മളിങ്ങനെ ആട്ടിയെടുത്ത് നമ്മള് വീട്ടാവിശ്യത്തിനുള്ള എണ്ണക്കെ ഇവിടെ തന്നെ ഇണ്ടാക്കി എടുക്കാറാണ് അപ്പൊ പിന്നെ അങ്ങ വറവും കാര്യങ്ങളൊക്കെ എണ്ണയി ൽ വെളിച്ചെണ്ണയിലന്നെ ഉണ്ടാക്കാറ്
വെളിച്ചെണ്ണയില് ടേസ്റ്റ് ഇല്ലേ കൂടുതൽ
ആ ആ അതുപോലെ കപ്പക്കെ പുറത്തിന്ന് വാങ്ങിക്കൊണ്ടുന്നിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ കപ്പ് പൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്
അതും ചെയ്യും നിങ്ങള്
ആ അങ്ങനെ ചെയ്യാറുണ്ട് അത് നമ്മള് ഈ വെജിറ്റബിൾസ് ക അല്ല അങ്ങനല്ല അത് നമ്മള് വെജിറ്റബിൾസ് കട്ട് ചെയ്യണ ഒരു ബ്ലേഡ് ണ്ടായാല അങ്ങനെ വരത് ഇതാക്കുന്നേ അങ്ങനത്തേതില്ലേ ആ ആ അങ്ങനത്തെ ബ്ലേഡില് ചെറിയ സ്ലൈസ് ആക്കി എടുക്കും എന്നിട്ട് പിന്നെ എണ്ണയില് വർ ത്തെ എടുത്തതിന് ശേഷം ആ ചൂടോട് കൂടിയിട്ട് അതിലേക്ക് ഉപ്പും മുളക്പൊടി വെതറി എടുക്കയാണ് ചെയ്യാൻ
ആ അങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഉപ്പ് മുളക് പൊടി ഇട അല്ലേ
ആ അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതെ അതില ആദ്യ ചക്കക്കറവ് കാട്ടുന്ന പോലെ ഇങ്ങനെ മഞ്ഞൾ ഉപ്പും ആദ്യം മു കത്തത്തില്ല ഇതിങ്ങനെ വറുത്തെടുത്തതിന് ശേഷാണ് ചെയ്യാറ് ഈ മഴക്കാലത്ത് അങ്ങനത്തെൊക്കെ തിന്നാനും ഒരു രസമൊക്കെ പട്ടൻ ചായയും അതും കുടിച്ചിട്ട് ആ് മക്കള് സ്കൂള ഇില്ലാത്തട്ടായിരിക്കും ആ് മക്കള് സ്കൂളിലാത്തിരിക്കുമ്പോ എന്താ കഴിക്കാനുള്ളതു ചോഴിക്കാ ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കി കൊടുത്താല്
അവര് കഴിക്കുംചെയ്യും അവര്
എന്തെലും വേഷ്ക്കുന്നുണ്ട പറയും ചോറ്ടുത്ത്തരാപറഞ്ഞാൽ പറയും അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ചോറിനേടക്കെ ചോറിനോ മ സാധാരണ സമയ ആണെങ്കിലും വർ ഉച്ചയുടെ ടൈമ ചായയും കടിയും മതിന്ന്പറയും അത്രക്കൊരു ഇഷ്ട കുറവാണ് ചോറിനോട് പൊതുവെ ചോർ ആ വെജിറ്റബിൾസ് ഒക്കെ അവര് കഴിക്കല് കുറവ സ്കൂൾക്കൊക്കെ കൊണ്ട പോകുമ്പോഴത്തേനും ഉപ്പിലിട്ട മാങ്ങിയല്ലേ സോയാബീൻ കിഴങ്ങ് അങ്ങനെയൊക്കെ അവര് കൊണ്ടവാറ് മ് അവി ത് വരി നിന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്
ഇവിടെ അങ്ങനെ കൊണ്ടുപോ ചെയ്യ അവിടുത്തെ ചോറ് കട്ട ചോറാണ് അങ്ങനൊക്കെ കുറേ അഭിപ്രായം
ആ അഭിപ്രായങ്ങൾ പറയും ആ സ്കൂളും ക്ക അവിടെ അടുത്ത് തന്നെ നടന്നന്ന് പോകേണ്ടൊക്കെ ദൂരം തന്നെയാണ് പക്ഷെ ഇതില് വണ്ടി വരുമ്പോ അപ്പോഅവരതില് ക ത്തിവിടും
ഇവിടെ കാണ തന്നെ വണ്ടി വരുമ്പോ പിന്നെ നമ്മക്ക് കൊണ്ടേക്കേണ്ട ആവശ്യല്ലല്ലോ
ആ പിന്നെ ടൈമില് കറക്റ്റ് അവര് കൊണ്ട മ് നമ്മള അതിനായിട്ട് മെനക്കിട്ട് നിക്കേണ്ടേ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ
ആ അതെ
നിങ്ങെന്തേലും വീട്ടില് ഹോബീസ് ആയിട്ട് എന്തലും
ഒന്നും ചെയ്യണില്ല ചെയ്യാനൊക്കെ താല്പര്യണ്ട് പുതിയാപ്ലക് ഇഷ്ടല്ല ഒന്ന് പൊറത്ത് ചെയ്യാനോ കാര്യങ്ങളൊക്ക എല്ലാത്തിനും ഉണ്ട് കമ്പ്യൂട്ടർ കളിക്ക ക്കെ നല്ല ആഗ്രഹംണ്ട് എവിടെയെങ്കിലുമൊക്കെ കേറി പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇപ്പൊ ഇവിടെ നിക്കണ പോലെ നിന്നാ മതിന്ന് പറയും
ആ ആ ചെല ആളുകൾക്കൊന്നും രണ്ടാവവിയിൽ ചാരാര്ക് പിന്നെ എന്ത് ചെയ്താലും പ്രോബ്ലം ഇല്ല അങ്ങനെ
അവിടെ എന്താ അവസ്ഥ
ഇവിടെ എങ്ങനത്തെല്ല പുറത്തു പോയി ജോലി ചെയ്യ്ന്നോട് താല്പര്യല്ല ഞാനെന്തേലൊക്ക വീട്ടിൽ ചെയ്യുന്ന വർക്കുകൾ എന്തേലും കി കിട്ടുമ്പോ മാത്രം ചെയ്യത എടുക്കാറാണ് സ്റ്റിച്ചിങ്ങ് കട്ട്ഇത് അ ഠിക്കാൻറിയത്തില്ല അതിൻ്റെ കോഴ്സ് ഇങ്ങനെ ഓൺലൈനായി ചേർന്നാലും ഇങ്ങനെ ആലോചിചോണ്ടിരിക്ക
ആ ആ ആ
മറ്റേത് സ്വന്തായിട്ട് മെഷീൻ ഇല്ല അപ്പൊ അത് പഠിക്കാന കൂടുതലായ്മക്ക നിന്നിട്ടില്ല നമുക്ക് സ്വന്തായിട്ട് മെഷീനൊക്കെ ണ്ടെങ്കിൽ നമുക്ക്
ഉ ഇപ്പ മെഷീൻ ഇല്ലാത്ത ആരുല്ലല്ലല്ലേ അത് ഇണ്ടാവുമ്പോ നമ്മള് ആ ഇപ്പ എല്ലാരും അവനാന്റെ സംഭവങ്ങളക്കെ അവനാ തന്നെ തയ്
ആ ഇവിടെ ഇങ്ങനെയൊക്കെ തയ്ക്കാനൊക്കെ ഭയങ്കര റേറ്റാ ഒരു ഇ... ചുരിദാറൊക്കെ തയ്ച്ചെടുക്കുമ്പത്തിന് നാനൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കണം നമ്മള് മീഷോ പോലുള്ള ആപ്പ് ആപ്പിലൊക്കെ കയറി കഴിഞ്ഞാല് നമുക്ക് ആ നാനൂറ്റമ്പത് രൂപക്ക് ഒരു. ഹ് ഡ്രസ്സും കാര്യങ്ങളും എടുത്ത ഹഹ.. കിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പ പഠികും.. ഓ ഡ്രസ്സും കാര്യങ്ങളും നല്ല റേറ്റുള്ള കാര്യങ്ങളും ചെയ്യല്ലേ ഒരു മീഡിയം റേറ്റുള്ളത്.. കൊടക്കിനൊക്കെ എടുക്കാറുണ്ട് അതിന്ന്
ആഹ അല്ലാ നല്ല ച ചിലത് നല്ല സാധനായിരിക്കുംല്ലെ കൊറെ ഇടുക്കും.. ചെലത് പെട്ടെന്ന് കംപ്ലൈന്റ് ആവ്ണതുംണ്ട്
ആ എനിക് ഇത് വരെ ഞാൻ ഓർഡർ യ്തിൽ ഒന്നും കൊഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല.. അതിലിങ്ങനെ എട്... ത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഞമ്മക്ക് ഇഷ്ടആയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളത്ങ്ങനെ ചെയ്യും നമ്മളെ ഫ്രീ ടൈമിൽ നമ്മള്ള്.. അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യും പിന്നെ നമ്മളെരുത്ത് ക്യാഷ്‌ ഒക്കെ രസ്സാണ് ആഹ അത് പി.. ഉം പാത്രങ്ങൾ പോലത്തെ ചെല്.. ഇപ്പ കുറച്ച് ക്വാളിറ്റി കുറവാണ് ഏ ങ്ങനെ അറിയില്ല ഞാ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല കുട്ടികൾക്ക് ആവിശ്യമുള്ള ഫാൻസി.. ഐറ്റംസ് ഡ്രസ് അങ്ങനത്തൊക്കെയ ഇതുവരെ ഓർഡർ ആയിതിട്ടുള്ളത് എ. ആഹ അങ്ങനത്തൊക്കെ കൂടുതല് ഫെ.. പെൻസിലൊക്കെ എനിക്ക് തോന്നുന്നു കടയിലൊക്കെ പോകുമ്പോൾ നല്ല റേറ്റ് തോന്നുന്നു ഇതീന്ന് ആവുംബോഎടുക്കുമ്പോൾ റേറ്റും കുറവാണ് ക്വാളിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
ആ കൊറവാണ് റേറ്റ് കൊറവാണ്.
ഉം
പിന്നെ നമ്മൾ കടേല് ആ കടേല് പോയിട്ട് അങ്ങോടും ഇങ്ങടും തെരഞ്ഞ് നട ക്കണ്ട ബുദ്ധിമുട്ടും അതൊക്കെ ഒയിവാഴ്കിട്ടും നമ്മുടെ വീട്ടിൽ ഏത് ചെറിയ പ്രഡക്റ്റ് ആണെങ്കിലും നമ്മളെ വീട്ടില് എത്തി വരുവല്ലോ
അതന്നെ എന്തും കൊണ്ടുവന്ന് തരും ചെരുപ്പുകളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്.
ആ നിങ്ങള് കൂടുതൽ എടുക്കാറുണ്ട്ല്ലേ ഉം.
ചെരുപ്പൊക്കെ നല്ല എനിക്ക് കിട്ടിയത് വെച്ചിട്ട് നല്ലതേ കിട്ടിട്ടള്ളു. ഒര് പിന്നെ അതെപോലെ ഗോൾഡ് കാറ്റഗറി അങ്ങനെയൊക്കെ ഓരോ കാറ്റഗറിന്നൊക്കെടുത്തിട്ടേ.. ഗോൾഡ്ന്നൊക്കെ എനിക്ക് നല്ല ഒരു ചെരുപ്പ് ഞൻ അർന്നൂറ്റി സംതിങ്ങിന് വാങ്ങിയിട്ട് നല്ല ഇത്ര. എന്നോ എടുത്തതാ ഇതുവരെഅതിനൊരു കംപ്ലയിന്റ് വന്നിട്ടില്ല.
പാർട്ടി വെയറോ
ആഹ് ഒരു കല്യാണത്തിന് വേണ്ടിട്ട് എടുത്തതായിരുന്നു സാരി. ക് വേണ്ടീറ്റ് അത്ഉഷാറയി ആ ചെരുപ്പ്റിയും ഇപ്പെയും ഇന്റെ ടുത്തുണ്ട്.
ആ അല്ലാ നമ്മളൊക്കെ ഒരു ആ നമ്മളൊരു കല്യാണത്തിനൊക്കെ ഒരു. ചെരുപ്പ് വാങ്ങാൻ പോയെ തന്നെ ചെലപ്പോൾ ഒരു കടയെ പോയാതന്നെ നമുക്ക് കിട്ടത്തില്ല ഞമ്മൾ രണ്ടു മൂന്നും കട എറങ്ങി.. പോവേണ്ടി വരും ഇപ്പ ഇങ്ങനത്തെൊക്കെനമുക്ക് സൗകര്യവുമ്പോ വീട്ടിൽ ഇങ്ങനെ കണ്ടെത്തി എടു.
തെരയണൊണ്ട് ആർക്കും ശല്യം ഇല്ല നമ്മള തന്നെ തെരയല്ല. ല്ലേ
ആ ആ ഞാന് ഇതുപോലെ ഇങ്ങ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ ആ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെറുതരിക്കുമ്പ. ഇങ്ങനെ ഇങ്ങനെ ഓരോ കാറ്റഗറിയിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ എപ്പള്ളേും ക്യാഷ് കൈയിൽ റെഡി ആവ്ണ സമയത്ത് അങ്ങനെ പെട്ടന്ന് എടുക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യാറ് ഹാ അതിന് ആ ആ അതില് ഇങ്ങനെ നമ്മള് യൂട്യൂബും മറ്റുള്ളീ വീ വീഡിയോസൊക്കെ കാണ് ണ മാരിതന്നെ അത് നമ്മൾ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത്ങ്ങെ ഓപ്പൺ ചെയ്ത് നമ്മൾ.. അറിയാതെ വേറെ കാറ്റഗറിക്കൊക്കെ ഇങ്ങനെ കടന്നു പോവും..
അത് തന്നെ നല്ല നല്ല ഭംഗിയുള്ളോരോന്ന് കാണുമ്പോളേ എല്ലാ എല്ലാ സാധ അതിനതു ലഭ്യമാണ് പുറത്ത് കടകളിൽ കിട്ടാത്ത പോലും അതിനകത്തുണ്ടല്ലോ.
ആ അപ്പൊ നിങ്ങളും ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാറുണ്ട് അല്ലേ.
നല്ല വാങ്ങിക്കും പിന്നെ എന്താ എന്നാ ശരി പിന്നെ വിളിക്കാം.
ആഹ് ശരി ആഹ്